ആ ആ ആ ഉണ്ട്
ഉം എന്താ പരുപാടി
ഉം പരിപാടിയൊന്നും ഇല്ല
ഉം ചോറുണ്ടോ
ചോറുണ്ടു
ഉം എന്നായിരുന്നു കറി
കറി ചീരത്തോരൻ ഉണ്ടായിരുന്നു സാമ്പാറ് ഉണ്ടായിരുന്നു ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു
ആ
ചമ്മന്തിപൊടി എന്നാ വാങ്ങിച്ചതാണോ
ഉം ഉം അല്ല
ആ ഇവിടെ ഉണ്ടാക്കിയോ
ആ
ഉം പിന്നെ വേറെന്നാ വുണ്ട്
വേറെ സുഖായിട്ട് പോകുന്നു
ഉം
പിന്നെ ചോറുണ്ടോ
ഏ് ഞാൻ ചോറുണ്ടു ഞാൻ നേരത്തെ ചോറണ്ടായിരുന്നു ഞാൻ വന്ന് ചോറും സാമ്പാറും ആയിരുന്നു ഉം ടെൻഷൻ പിന്നെ അവിടെ എല്ലാരും എന്ത്യേ
എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോയേക്കുവാ
ആ ആയിക്കോട്ടെ പിന്നെ രാത്രിത്തേക്ക് എന്നാ ഇന്ന്, ഇന്ന് എന്താ സ്പെഷ്യല്
സ്പെഷ്യൽ ഒന്നുല്ല ചോറും കറിയുണ്ട് പിന്നൊരു മൊട്ട എന്തേലും
ഉം കറിയാക്കണ പൊരിക്ക ല്ലെ ഉം ആയിക്കോട്ടെ ഞാനി ഇങ്ങനെ അങ്ങനെ ച്ചണ്ടിരിക്കുന്നത് എനിക്കിവിടെ ചോറും സാമ്പാറും ഇരിപ്പുണ്ട് വൈന്നേരം അങ്ങനെ എന്തേലു ന്നാക്കിയ രാത്രിത്തേക്കുള്ളതുവായി.
ഉം
ഉം പിന്നെ ആ ഇപ്പോ എവിടെയാ നാട്ടിലൊണ്ടോ?
ആ ഒണ്ട്.
ഉം ആയിക്കോട്ടെ, ഞാനും ഇങ്ങനെയായിട്ടിരിക്കുന്നു, പിന്നെ പണിയൊക്കെ എങ്ങനെ പോകുന്നു.
പണിയൊക്കെ കൊഴപ്പല്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു.
ഉം തൊഴുത്തിന്റെ പണി കഴിഞ്ഞോ?
തല്ക്കാലം ഇന്ന് ത്തേക്കൊള്ളത് കഴിഞ്ഞു.
ആ ആ അതിനെന്തോ ഓടിന്റെ എന്തോ പ്രശ്നൊക്കെയാന്ന് പറഞ്ഞിട്ടതല്ലാം ശെരിയായോ?
ശെരിയായില്ല അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട്
ഉം തൽക്കാല് ആക്കി മഴ നനിയാണ്ടാക്കിയല്ലേ, ഉം മഴ നന്നായിട്ട് പെയ്യാൻ തൊടങ്ങിയോ വീട്
ആ പെയ്യാൻ തൊടങ്ങി.
ആ ഉം ഇവിടേക്കും മഴ അത്യാവശ്യം വരു വരുന്ന് തൊടങ്ങുന്നേയുള്ളൂ, ഇപ്പ ചെറുതായിട്ടൊരു മഴ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാ.
ആ
ഉം ഇവിടെയത്രെ മഴ മഴ പിടിക്കാറാവുന്നതേ ഒള്ളൂ. ഇവിടെ രാവിലെ നല്ല വെയിലും ഉ ഉച്ച് കഴിഞ്ഞ് മഴയും അങ്ങനെ ആവുന്നേ ഒള്ളൂ, നല്ല മഴയുടെ സമയം ആവുന്നതേ ഒള്ളൂ.
ആ
ഉം മ് അപ്പം എനിക്കാണെലിത്രെ ദിവസം അവധിയായിരുന്നു. ഇനി നാളെത്തട്ട് ഡ്യൂട്ടിക്ക് പോയി തൊടങ്ങണം.
ആ ആ
അങ്ങനെയായിട്ട് ഞാനും ഇരിക്കുന്നു.
ഉം
മ് പിന്നെ അവടെ എന്താ എന്നാ പറ്റി ചൊമയാണോ?
ഉം ചെറിയൊരു ചൊമ.
ഉം പിന്നെ മഴടെയാണോ?
ഉം മഴയും കാലാവസ്ഥ ഒരു മാറ്റൊക്കെയല്ലേ അതിന്റെയൊക്കെ ഉണ്ട്.
ഉം ആയിക്കോട്ടെ. പിന്നെ പിന്നെ വേറെന്നാ ഒണ്ട്.
സുഖായിട്ട് ഇരിക്കുന്നു.
ഉം ഞാനും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തോ
ത്തിച്ച് വന്നതാ
ആഹ് ആ പുലിഎത്തി പുല്ലി വന്നാവരുടെ എല്ലാം കഴിഞ്ഞു ഉം ഉം പിന്നെ പശുക്കളൊക്കെ നന്നായിട്ട് ഇരിക്കുന്നോ
ആഹ് നന്നായിരിക്കുന്നു
ഉം ഇനി ആ ഓടൊക്കെ എന്നാ ചെയ്യാൻ പോവുന്നെ ടാർപ്പ ഇടുമ്പം ഓടിന്ന് തിരിച്ചറക്കിയത് കിട്ടണായിരിക്കും അല്ലേ
ആഹ്
ഉം
തിരിച്ച് വെക്കാൻ അല്ലാതെ പറ്റ്കേല്ല
ഉം ഞയിനും വല്യ വല്യൊരു ചെലവായല്ലേ ഓടിന്
ആഹ് ഓടിന് നല്ല ചലവായി അത് കൊണ്ടൊന്ന് കഴുകി വെറുക്കിെയെടുത്തില്ലേ
ആഹ് ആഹ്
ഉം ഉ
തിരിച്ച് വെക്കുമ്പഴത്തേക്കും അതിന് വല്ലോം കിട്ടുവോ ഇപ്പം ഇപ്പൊ ഇനി അതെന്താലും ഈ അടുത്തൊന്നും വിറ്റ് പോകത്തൂല്ല അല്ലേ
അടുത്ത് വിറ്റ് ഉം ഉം അടുത്ത് വിറ്റ് പോകുല ഇനിപ്പ അടുത്ത വേനലാ വാ പാർക്കൽ ആവശ്യക്കാരു ണ്ടാവും അങ്ങനെ അറിയത്തൂല്ല
ഉം
ഉ
ഇന്നത്ത വേനലായാലേ ഇനി അതിനൊരു ഇതള്ളൂ അന്നേരത്തേക്കും കഴുകാനും പിടിക്കാനൊക്കെ ഉപയോഗിച്ചതൊക്കെ നമ്മടെ വെറുതെത കൈയീന്ന് പോയി ഇപ്പോഴങ് പോവാണെങ്കിൽ കഴുകിയതാ ട്ടങ് കൊടുക്കാം
ആഹ് കഴികിയതായിട്ട് അത് മഴക്കാലം മുഴുവൻ ഇരിക്കുമ്പോ അത് പി ന്നെം പൊവൊള്ളൂ
പിന്നെം പോവോണ്ട് കഴുകാനായ ചിലവ് മൊത്തം പോയി അത്രേ ഉള്ളൂ
ആഹ് നാലു ദിവസത്തെ പണി
നാല് ദിവസത്തെ പണി ആ മെഷീനന്നെ രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരംരൂപയുടെ അടുത്ത്
ഉം ചലവായി
ഉം പിന്നെ എത്ര രണ്ട് മൂ നാലു പേരുടെ പണിയും നാല് പേരോ ആറ്പോരോ എത്ര പേരുടെ പണിയ ഉണ്ടായിരുന്നു എട്ടു പേരുടെ പണി ഓ അത് തന്നെ നല്ല ചിലവി അയ്യായിരം രൂപേ അടുത്ത് അയ്യായിരത്തി അല്ലെ എട്ട് പത്ത്പേരുടെ പണിയാവുമ്പോന്നെ പൈസായില്ലേ
അത്ര അയ്യായിര പോരാ
അയ്യായിരം പോരാ മൂവായിരം മെഷീനും പിന്നെ ഒരാക്ക് എത്ര വെച്ചാ പണിക്ക് എണ്ണൂറോ
എണ്ണൂറ്
എണ്ണൂറ് ആഹ് അന്നേരതന്നെ പൈസയോ എന്റെ ചെല്ലവായി ഓടിന്ന് എത്രായിരുന്നു
ഓടുകാര് എടുത്തത് പത്ത് രൂപയായിരുന്നു അത് പിന്നെ വണ്ടിക്കൂലിയായി അവിടുന്ന് വണ്ടിയൊക്കെ മാറ്റാനും ഇവിടെ ഇറക്കാനും ഒക്കെ പൈസ
ചലവായി
ചലവായി
ആഹ്
എന്തായാലും ആഹ് പൈസ മൊത്തം പോയി
ആഹ് പൈസ മൊത്തം പോയി വണ്ടി ഒരു പോയിനി ചിലവാവ് ഓടിന്ന് കയറി ആരെലും എടുത്താലല്ലേ നമുക്ക് അത് കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് അങ്ങനെ പുരാവസ്തുവാ യിട്ട് മുറ്റത്തിരിക്കും
ഉം അതെ എവിടേക്കും മാറ്റി വെക്കാനും വേറെ ഓപ്ഷന ഒന്നും ഇല്ല
ഇല്ല പറമ്പിലോട്ട് വെച്ച് കഴിഞ്ഞാ പിന്നെയും കുറെകൂടെ മണ്ണ് കൂടും അല്ലാതെ
വേറെ മെച്ചമൊന്നുല്ല ഉം ആഹ് സൈഡില് ആഹ് ടാങ്ങിന്റെ സൈഡില് അവിടേക്ക് എവിടെല്ലും ഒരു ടാർപ്പേക്ക ഇട്ടിട്ട് വിരിച്ച് വെച്ചാനൊക്കെ നല്ല നടക്കുവോ
ഉം അപ്പൊ അത്രേ പാർപ്പുന്നാലും പത് ആയിരത്തി അറനൂറ് റോഡല്ലേ എന്ത് എന്ത വലിയ ടാർപ്പ വേണം വിരിക്കാന് വിരിച്ചാ മാത്രം പറ പിന്നെ അത്
പൊതിയാനും വേണം
ആഹ റബറിനകത്ത ആകുമ്പോ എന്തങ്കലും ക കമ്പ് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിയും പോകും വീണല്ലോ
വീണാ പൊട്ടിയും പോകവും ആഹ ശരിയാ അതും കറക്റ്റ ഇപ്പ എല്ലാം കൊണ്ടും ഇപ്പ എന്താ പറയാ ഒന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥേണ്.
തേലാ ഉള്ളെ.
ഊം
ഉഹും
പിന്നെ വേറെന്നാ ഒണ്ട്?
അങ്ങനെയൊക്കെയങ്ങ് പോകുന്നു.
ഉം ഞാനും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
ഉം എവിടെ പൊറത്താണോ അതോ വീട്ടിലോ?
ഞാൻ ഇങ്ങനെ ടെർസേൽ ഇങ്ങനെ നടക്കാൻ വന്നതായിരുന്നു.
ഉം
ഉം വൈകുന്നേരം ഇനിയിപ്പ മെല്ലെ കുറച്ചു നേരം ഒന്ന് നടന്നിട്ട് വേറെ വല്ല പരിപാടിയും നോക്കണം. വൈന്നേ രാത്രിത്തെ ഭക്ഷണത്തിനുള്ള പരിപാടികൾ നോക്കണം.
ഉം
ഉം ഹാങായിട്ടിരിക്കുന്നു.
ഉം
പിന്നെ എന്നാ പിന്നെ ശരി എന്നാ.
ആഹ് എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നാല്
ഉം ഉ ഓക്കെ സർ